ആഹ ആ കേക്കുന്നുണ്ട്.
കുറച്ച് സൗണ്ട് നിങ്ങളത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
ഇപ്പൊ കേൾക്കുന്നില്ല?
ആ കൊറച്ചും കൂടി നിങ്ങള് ഫോണ് വോയിസ് ഇത് വോളിയം ഒന്ന് കൂട്ടിയാ മതി
ഇപ്പൊ ക്ലിയറായിട്ട് കേക്കുന്നില്ലേ?
ആ ഓക്കേ ഓക്കെ കുറച്ച് സൗണ്ട് കുറവാണ് വേറെ എന്തൊക്കെണ്ട് വിശേഷം? സുഖാണ്
നല്ലയന്നെ ആഹ് നല്ലയന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചു
ഇങ്ങള് വോയിസ് കേക്കുന്നില്ല
കേക്കുന്നില്ല്യ
ഇല്ല ക്ലിയറാവുന്നില്ല
ഓ മഴയുണ്ടോ?
നല്ല മയാരുന്നു ഇന്ന്
ഇന്ന് രാവിലെയേ നല്ല മയല്ലല്ലേ
ഇന്ന് വെയിലൊന്നും ഇട്ടിക്കന്നില്ലല്ലോ പിനാച്ച് നാളെ റെഡ് അലർടട്ടൊകെണ്ടയി കോളജക്ക് ലീവ്ണ്ടാവു വിചാരിച്ചിനും കോളേജ് പോകുമ്പോ മയ തിരിച്ച് വരുമ്പോക്കെ പെരുമയനു
അതെ ഞാനിന്ന് പുറത്തിറങ്ങിയപ്പോ നല്ല മഴ ഉണ്ടായിരുന്നു വരുമ്പേക്കെല്ലാം മുങ്ങി കെട്ടി കിട്ടാണ് വന്നത് നല്ലായിട്ട് മഴ പെയ്തിന്ന് ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ല
ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ല?
ആഹ് ഇപ്പൊ കേൾക്കണ്ട്
ആ ഇത് നന്നായിട്ട് മയപെയ്തു അലല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരുന്നു.
കഴിഞ്ഞ ദിവസങ്ങളപേക്ഷിച്ചുന്ന് നല്ല മഴെട്ടി
അതെ പക്ഷെ മഴ ഒരു മഴക്കാലാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് നല്ലൊരു തണുപ്പൊക്കെ വന്നു ഭൂമിയൊക്കെ നല്ലോണ്ണം മഴയൊക്കെ നനഞ്ഞു അതെ ഭൂമിയൊക്കെ നല്ലോണ്ണം മഴ നനഞ്ഞു നല്ലോണ്ണം മഴലൊക്കെ നനഞ്ഞു ശരിക്കും ഒരു തണുപ്പ് വന്നില്ലേ ശരിക്കും പിന്നാ ജൂൺമാസം എല്ലാവുമ്പ തെ നല്ല മഴ പിടിക്കുന്ന ഒരു മാസമാണല്ലോ
അതിനപേക്ഷിച്ച് മഴ തന്നെ കിട്ടിയില്ലല്ലോ ഇനിയിപ്പോ വേനൽക്കാലത്ത് കണ്ടറിഞ്ഞ് റി എന്താ
എ അവിടെ മഴ പെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ വെള്ളം കേറന്ന് ഞങ്ങൾ എകരത്താ പോരെ
മേലോട്ടായിരിക്കും അല്ലേ അപ്പൊ അടുത്ത് പുഴകളൊക്കെ ഉണ്ടോ
തോടുണ്ട് പക്ഷെ എന്നാലും ഞങ്ങള ഇതിലേക്ക് കേറൂല വെള്ളാവൂല
തോടുകളൊക്കെ ഉണ്ടാവുമ്പോ എ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം.
ആ ഞങ്ങളിവിടെ അടുത്തില്ല എനിക്ക് കുറച്ച് താഴെ പോയുണ്ട് നല്ല മൊത്തത്തോടാ അവിടെ ഇവിടെ ക്ക അവിടുന്ന് തോട്ടിലാണ ഈ വേവെള്ളംന്നറിയല്ലോ റോഡ് മല്ല വെള്ള ആയാലു പിന്നെ മക്കള മദ്രസ് പറഞ്ഞയ്ക്കൂല ഭാഗം ഞാനൊക്കെ എൽ പ്പിക്ക് എൽ പ്പിക്കൊക്കെ പഠിക്കുമ്പോ ആ തോട് മുറിച്ചു കടന്നിട്ട് വേണോ അയിന് പോവാന് ഒരു സ്കൂളൊക്കെ പഠിക്കയാണെങ്കിലും മക്കളെ വിടൂലമായക്കാലത്ത്
അതെ അതെ അപ്പൊ അതിണക്കായിട്ട് ലീവും കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പ അല്ലെ
ഉം
അങ്ങനെയൊക്കെ മഴൊക്കെ നല്ലോണം കൂടുതലായിട്ട് പെയ്യുമ്പോൾ മ ലീവ് കൊടുക്കുന്നുണ്ടല്ലോ
ആഹ് ഇപ്പാണ് അങ്ങനെ റെഡ് അലേർട്ട് ആയിട്ട് കോളേജ് ലീവ് ആയാല് അയിന്റെ അന്ന് ഒട്ടും മഴ ഉണ്ടാവൂല
ഉണ്ടാവില്ല അത് അത് ഭയങ്കര ഒരു സംഭവം ഒരു നല്ലൊരു മഴയുണ്ട് ഇപ്പോൾ റെഡ് അലേർട്ടാണ് ഒ നാളെ കോളേജോ സ്കൂളൊക്കെ ലീവന്നെന്ന്ക്കെ പറഞ്ഞ് നല്ലൊരു ഹാപ്പിനെസിലായിട്ട് ചിലപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവാ പക്ഷെ അന്ന് തീരെ മഴ പെയ്യൂല
പെരും വേയിലക്ക അത് കണ്ടറിഞ്ഞപ്പോ കലക്ടർ ലീവ് തരുന്നില്ലല്ലോ ട്ടോ ഞങ്ങൾ വിചാരിച്ച കോളേജ എല്ലാരും പറയുന്നു നാളെ ലീവ്ന്നെ കാരണം പെരും മാഴന്നൊക്കെ പറഞ്ഞാല് ഞാനാനെ കുട എടുക്കാൻ മറ ജിത് മഴ കൊണ്ട് പോയതാ കോളേജക്ക്
പക്ഷെ ഇന്ന് ഇന്ന് ന്യൂസിലൊക്കെ കണ്ടു ബുധനാഴ്ച വരെ നല്ല കനത്ത മഴയാണ് ന്നാ പറഞ്ഞ ഉം അതിപ്പോ രണ്ട് ദിവസം എന്തായാലും ഉണ്ടാവും
മഴ അങ്ങനെ ഇണ്ടാവവിടെ കൊറ തീരെ മഴ ഇട്ടില്ലല്ലോ ജൂണ് കഴിഞ്ഞില്ലേ വേനൽക്കാലത്തല്ലേ ഉം പിന്നെ വൈദ്യുതി ഉണ്ടാവൂല
അതെ അതെ ഇപ്പൊ പവർക്കെട്ടൊക്കെ ചിലടൊക്കെ പവർക്കെട്ടൊക്കെ വരുന്നത് വെള്ളം കുറ ഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ വീട്ടിലെങ്ങനെ ചെടിയൊക്കെ ഉണ്ട ചെടികളൊക്കെ ഉണ്ടോ
ഞങ്ങളിവിടെ വളർത്താറില്ല പച്ചക്കറിക്കെ ഇക്കക്ക് ഇങ്ങനെ നടത്തുന്നങ്ങനെ പറയുന്നേ കോരിങ്ങനെ പടവലും വെള്ളക്കെ വെള്ള വെള്ള എന്തോ സംഭവല്ല എന്താ
ഓ പച്ചക്കറി നടാറുണ്ടോ വീട്ടില്
ആഹ് ഇക്കാക്കെ നാടും നല്ലോണം ഓറെന്തെല്ലോ ഉണ്ടാക്കിക്ക്
അപ്പോൾ എല്ലാം വെജിറ്റബിൾ എല്ലാം നിങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കേണ്ടതല്ല അതിൻ്റെ മേലന്നൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവൂലേ
കോവക്ക മെയിനാ കോവക്ക നല്ല ഇണ്ടാവുള്ളോ പക്ഷാ അ അതുപോലെ തന്നെ ഈ ഒരുതിനു വത്തൊക്കെ ഉണ്ടക്കി പടവലം ആഹ് ഇക്കാക്ക ഇ ണ്ടാക്കി വത്തക്ക നല്ല മധുരംണ്ടായിന് ചെറുതാണ് പക്ഷെ നല്ല മധുരംണ്ടായിന ക്വാണ്ടിറ്റി അത്രക്ക ഇല്ലായിന്
ഓ അത് പക്ഷെ മരുന്നടിക്കാത്ത പത്തൊക്കെ ആവുമ്പോ നമുക്ക് ശരിക്ക് തിന്നാലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നാകുമ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു വിശ്വാസത്തോടെ തിന്നാൻ പറ്റുവല്ലോ
അത് ശരിയാ
ആഹ് അത് പച്ചക്കറിയാലും അങ്ങനെയാണ് പക്ഷെ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സ് ഉണ്ടാവും നമക്കൊരു ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് അതിന്റെ മേലട് കായ് ഇങ്ങനെ വരുമ്പോ നല്ലൊരു ഹ് മനസ്സിലൊരു സന്തോഷ ആയിരിക്കും
കോവക്ക ഒന്നും ത്തി ഇവിടെ തീരെ വാങ്ങിക്കന്നെ ഇല്ല എല്ലാം ഇക്കാക്കണ്ട കണ്ടത്തി പോയിട്ട് പറച്ചുകൊണ്ട് വരും
ആഹ് അതാ നല്ല അത് നമുക്ക് അത് ആവശ്യം ഉള്ള സമ യത്ത് പോയിട്ട് പറിക്കാലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണങ്കിൽ ചെടികളോട് താല്പര്യംണ്ടാവ്‌ലല്ലേ
ഇണ്ടാവ്വോന്നോ?
അ എന്താ ചെയ്യുന്നെ പഠിക്കാ
ഞാഇപ്പോ പഠിച്ചോണ്ടിരിന്നു.
ആ എന്തിന് പഠിക്കന്ന്?
ഞാൻ പോളിടെക്നിക്ക്. ഇങ്ങള്പ്പോവെക് ചെയ്തൊണ്ടിരിക്കാ?
ഓ
നിങ്ങളിപ്പോ എന്തെങ്കിലും ജോലിക്കോറ്റൊ പോയിക്കണോ പോന്നാണോ?
ആ ഞാന് പിന്നെ ഒരു ആരോഗ്യബോധവൽക്കരണ ക്ലാസ്സിണ്ട് പോന്നുണ്ട് പഠിക്കുന്നുണ്ട് ണ്ട് നമ്മള് ആരോഗ്യം എങ്ങനെയൊക്കെ ഉണ്ടാവണം ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കണം എങ്ങനെ ഒറങ്ങണം
ന് ഒറങ്ങുന്നേനല്ലാം പൊസിഷൻസ് എല്ലാം ഉണ്ടോ?
ഓ എല്ലാത്തിനും ഒണ്ട്. ഒറക്കോന്നൊക്കെ പറയുന്നത് നമ്മള് നമ്മളാ രോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ഒറക്ക്
ഉം
ശരിക്ക് പറഞ്ഞാല് നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും ഒറങ്ങണം ശരിക്ക്.
അതില് കൂടുതലൊറങ്ങിയാലെന്തെങ്കിലും പ്രോബ്ലണ്ടോ?
ഇണ്ട് കൂടുതൽ ഒറങ്ങാൻ പാടില്ല സൈലന്റ് അറ്റാക്ക് വരും.
ഓ
ഓ പിന്നെ രാത്രിക്ക് ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് പത്ത് മണിക്ക് ഉറങ്ങാൻ പാടുള്ളൂ. രാത്രി ഭക്ഷണം കഴിച്ചപാട് ഒറങ്ങാൻ പാടില്ല ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കണം
ആ അതും ഇങ്ങനെ കേക്കാ പറയുന്ന ഭക്ഷണം കഴിച്ചാ മൂന്ന് നാല് മണിക്കൂറ് മന്തിയൊക്കെ കഴിച്ചാ ഇത്ര കിലോമീറ്റർ നടക്കണം എന്നാലെ
ആ രാവിലെ അഞ്ച് മണി മണിന്റുള്ളിൽ അഞ്ചു മണിക്കേഴുന്നേൽക്കണം എന്നിട്ടു വർക്ക് . വ്യായാമം ഒക്കെ ചെയ്യാറുണ്ടോ?
മം
വ്യായാമം ചെയ്യോ, വർക്കഔട്ട് ചെയ്യോ?
സാറ്റർഡേ സൺഡേ ചെയ്യും, അല്ലാതെ നേരം കിട്ടൂലല്ലോ നമുക്ക്.
രാവിലെ അഞ്ചു മണിക്ക് അഞ്ചു മണിക്കെണീ എഴുനേറ്റ് റ്റു കഴിഞ്ഞാല് ഒരു ഇരുപത് മിനിറ്റ് അത്രയേ വേണ്ടു കാരണം ഇപ്പം നമ്മള് എല്ലാരെ ബോഡിക്ക് അത്യാവശ്യമാണ് വർക്കഔട്ട് വ്യായാമം. ഓക്കേ അത് നമ്മള് വെയിറ്റ്ലോസ് ആണെങ്കിലും വെയിറ്റ്ഗെയിൻ ആണെങ്കി ലും ആവിശ്യാണ് അത് മസിൽസിനെ ബില്ടാക്കുന്നതാണ്. വർക്കൗട്ട് ആവിശ്യാണ്, പിന്നെ വെള്ളം എങ്ങനെ കുടിക്കാറുണ്ടോ? വെള്ളോക്കെ കുടിക്കാനറിയോ ആ?
ഭക്ഷണം കഴിക്കൂല വെള്ളം നല്ലോം കുടിക്കും പച്ചവെള്ളം.
ഓ വെള്ളം അ ഓവറായിട്ട് കുടിക്കാൻ പാടില്ല
പക്ഷെ ഞാൻ ഫുഡ് നിക്ക് ഭക്ഷണം വേണ്ടന്നെ വേണ്ട ഒന്നും ഞാൻ കഴിക്കില്ല മര്യാക്ക്, രാവിലെ കോളേജി പോകുമ്പോ ഒന്നും കഴിക്കില്ല തിരിച്ച് വന്നാലും വെശന്നാ മാത്രേ കഴിക്കുള്ളൂ.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധാ. നിങ്ങള് സമയം കിട്ടില്ലാന്ന് പറഞ്ഞാലേ നമ്മള് ക്ക് അസിഡിറ്റി പ്രശ്നമുണ്ടാവും. ഗ്യാസിന്റെ പ്രശ്നം വരും പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളു. നമ്മള് വയ്റ്റില് മൊത്തായിട്ട് ഗ്യാസായിരിക്കും ഉണ്ടാവുക
ആഹ് അതാണ് രാവിലെ കഴിച്ചിക്കില്ലെങ്കില് ഉച്ചക്ക് കഴിക്കാണ്ടെന്ന്-
കഴിക്കാൻ പറ്റൂല കഴിക്കാൻ പറ്റില്ല അത് ഗ്യാസാണ് നമ്മുടെ വയറ്റിലുള്ളത്. അപ്പം രാ
രാവിലെ എന്തെങ്കിലും കഴിച്ചു പോയാൽ മതി അപ്പ ഉച്ചക്ക് ബ്രേക്ക് ആവുന്നതിന് മുന്നന്നെ വെശന്ന് കത്തും.
ആഹ് ആ രാവിലെ കുറച്ചെങ്കിലും പോമ്പോം കഴിക്കാൻ പറ്റിയിരിക്കണം
ട്രൈ ആക്കും പക്ഷെ നേരം കിട്ടൂല എനിക്ക് ഇവിടുന്ന് ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് അപ്പൊ- അത് കണക്കാക്കി എണീച്ച് ഒന്നയൺ ചെയ്ത് ഫ്രഷ് ആയി
പക്ഷെ എങ്ങനെയാലും നമ്മളാരോഗ്യം നമ്മളെ- ന്നെ സംരക്ഷിക്കണം ഇപ്പം എനിക്കൊരു വേദന വന്ന് കഴിഞ്ഞാല് അത് എൻ്റെ മക്കൾക്കോ- ഉമ്മാക്കൊ ആരിക്കും കൊടുക്കാൻ പറ്റൂല ഞാൻ തന്നെ സഹിക്കണം അപ്പോൾ അതേപോലെ തന്നെ വീട്ടില് എങ്ങനെ സമയില്ലന്ന് പറഞ്ഞാലും- ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് നമ്മളെ ബ്രെയിന് അത്യാവശ്യമുള്ളൊരു സംഭവാ പഠിത്തത്തിനൊക്കെ നമ്മള് ബേക്ക്ഔട്ടയി പോവും പഠിച്ചതൊന്നും ഓർമ്മ ണ്ടാവില്ല. അപ്പോൾ എന്തിന് വേണ്ടിയാണോ ഞമ്മള് പഠിക്കുന്നത്
അപ്പണീച്ച് എന്തെങ്കിലും എന്തെങ്കിലും-
അപ്പൊ രാത്രിക്ക് കിടക്കുന്ന ടൈമില് എന്തെങ്കില- ഒന്ന് ണ്ടാക്കി വെച്ചാ മതിയല്ലോ ആ ഒരു അഞ്ചര മണിക്ക് നിങ്ങൾ ചായ നമ്മൾ ഒരു ചായ ആ കുടിക്കുന്ന ടൈമ- തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നായിട്ട് കഴിച്ചാ മതി.
അതിന് ഒന്നാമതില്ലേ രാവിലെ ഫുഡ് കഴിച്ചാല് അത് എനിക്ക് സെറ്റ് ആവൂലത് ചെലപ്പോ വയറൊക്കെ വേദനവാ അതിന്
രാവിലെ ഫുഡ്‌ കയ്ക്കുമ്പോ
ആഹ് അതാണ് പ്രശ്നം.
ഛർദിക്കുവോ അതാണ് ഗേസിന്റെ പ്രശ്നാത് അത് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചിരിക്കണം. അത് ആരോഗ്യത്തിനെ പറ്റിട്ട് നമ്മള് ശരിക്കും മനസ്സിലാക്കി എടുക്കണം. ഓ
അതിപ്പോ ഈ കോളേജ് സ്കൂള് പോന്ന കുട്ടികളെല്ലാ ഇങ്ങനല്ലേ.
കോളേജിലന്നറയുമ്പ നമ്മളിപ്പം കോളേജിലക്കെ എ- ത്തിനാ പഠിക്കുന്നത് നമ്മള് പഠിക്കുന്നത് നമുക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ.
ഉം
ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ആ ജോലി എന്തിന് വേണ്ടിറ്റാ? പൈസക്ക് വേണ്ടിയല്ലേ. ആ പൈസ നമ്മൾക്ക് എന്തിനാണ് വേണ്ടത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ. അ പക്ഷെ നമ്മള് അ ആരോഗ്യം നമ്മൾ ഇണ്ടാക്കിയെടുക്കണ്ടേ.
എന്ത
ആരോഗ്യം ടയേർഡായി കഴിഞ്ഞാ പിന്നാ ആവശ്യണ്ടോ?
അതൊക്കെ ശരിയാണ് അ ഒക്കെ ആലോയ്ക്കിങ്ങനെ-
ആലോയിക്കണം കാരണം ഇപ്പയല്ല കാണുവ അ ത് നമ്മള് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാല നമുക്കതിൻ്റെ ഒരു പ്രശ്നം വരിക
ആഹ് വീട്ട്ന്ന് വയക്കിങ്ങനെ കേക്കും ആഹ് ഒന്ന് നേരണ്ടാവല. ത്തിന്ന് കയിഞ്ഞാല് അത് ഛർദ്ദിക്കാൻ പോയി അത് കഞ്ഞാ തന്നെ പ്രാന്തുടിക്കും
ആഹ് അത് അതൊരു ശീല ആയതുകൊണ്ടാണ് അത് അത് അതൊരു- അത് നമ്മളിപ്പളും മൈന്റില് ഛർദ്ദിക്കൂന്നുള്ള മൈൻഡ് കൊടുക്കാൻ പാടില്ല ശരിക്ക് നമ്മള് ഛർദിക്കൂല. എനക്ക് വയറ്റില് അ ആസിഡറ്റ് പ്രശ്നം ഉള്ളത് കൊണ്ട് എനക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ള മൈൻഡില് നല്ല ഒരു പോറ്റീവായിട്ട് ചിന്തിക്കണം നെഗറ്റീവ് ചിന്തിക്കരുത്. നമ്മളെ മൈൻഡില് എപ്പോളും എന്താണോ ചിന്ത അതാണ് നമുക്ക് എപ്പോളും കിട്ട. നമ്മൾ ഛർദ്ദിക്കും ഛർദ്ദിക്കും ന്ന് വിചാരിച്ചിട്ട് നിക്കാൻ പാടില്ല ഓക്കെ ഓക്കെ
ആഹ് ഓക്കെന്ന